ടൂസേഷ ഒക്കെ എങ്ങനെ നടക്കുന്നു?
കൃഷികളെല്ലാം നന്നായി നല്ല രീതിയിൽ
അഹ് അഹ് പിന്നെ മഴയൊക്കെ പെയ്തോണ്ട് പുതിയ വിത്തൊതൊക്കെ നട്ടോ?
ആ പുതിയ വിത്തും നട്ടോൊണ്ടിരിക്കുന്നു. ഇഞ്ചി- ഇഞ്ചിക്കുള്ള സ്ഥലം ഒരുക്കി ഇട്ടേക്കുന്നു ഇനി ഇഞ്ചി കണ്ടം വെട്ടി നന്നായിട്ട്- അതില് ഉമ്മ് എല്ലുപൊടിയൊക്കെ ഇട്ട്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
ആ ഇഞ്ചി വിത്തൊക്കെ വെച്ച് ചാണകോ ഇട്ട്
അ ഹാ
അത് മൂടി അതിന്റെ മോളിൽ ചവറിടണം. പിന്നെ ് വാഴ വയ്ക്കണം.
അ ം മവാഴ എന്നാ വാഴേക്കെ വെക്കുന്നേ?
ആഹ് റോബസ്റ്റുണ്ട് ഏ ഏത്തവാഴേയുണ്ട്. ആഹ് പാളയംകോടനുണ്ട് ഞാലിപ്പൂവനൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ വാഴകളും.
വാഴകളൂണ്ട് ആഹ് അത് ശരി.
പിന്നെ ഇപ്പം മെയിനായിട്ട് വരുന്നത് ഏലകൃഷിയാണ് ആഹ് ഏല കൃഷിയില് ം ഏലം തെളിക്കണം. ഏലം തെളിച്ച് നല്ല വൃത്തിയായിട്ട് കായെടുക്കാറായില്ല. കായെടുക്കാൻ താമസോണ്ട്. മോ കാംപിടിച്ചു വരുന്നേള്ളൂ പിന്നെ പഴേ സ്ഥലത്തേലുള്ള കായുണ്ട് അതെടുക്കുന്നുണ്ട്.
ഇല്ലെ മഴയൊക്കെ ഉണ്ടല്ലോ നല്ല മഴയല്ലേ?
ആ ഇപ്പോ ഇന്ന് ഇച്ചിരി മഴ പെയ്തത് രണ്ടൂന്നൂസായിട്ട് നല്ല തെളിവായിരുന്നു.
ആഹ് ഹ്
അതന്നെ അ ഒ മഴയില്ലായിരുന്നു അപ്പം അതിന്റേതായ പ്രസ്നങ്ങള് വരുന്നുണ്ട് പൊതുവേ മഴയുടെ കൊറവുണ്ട് നമ്മുക്ക് അപ്പം എല്ലാം കൃഷികളും ഒന്നും നമുക്ക് മഴ നന്നായിട്ട് പെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അയിന്റെടയ്ക്ക് ഉം ജലത്തിന്റെ ലഭ്യത കുറവാണ്
ആഹ് ആഹ്
അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതില് പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് ഒരേ കാര്യങ്ങള്
അഹ് ഓ ഓ ഓ അതെ ഇനിയിപ്പം അടു ത്തെൽപ്പം ഓണൊക്കെ ആകാറാവല്ലേ ഓണൊക്കെ ആവുമ്പോടത്തേ പച്ചക്കറിയൊക്കെ
ആഹ് അത് ചേനയൊക്കെ നട്ടിട്ടുണ്ട് ചേമ്പ് ന ആഹ് ചേമ്പ് കഴിഞ്ഞ വർഷം നട്ട് വെച്ചിട്ടുണ്ട് ചിങ്ങ മാസത്തിലേ പറിക്കാൻ പറ്റുള്ളു
ആഹ്
ആഹ് പിന്നെ ഉം ഏഹ് ഏഹ് തേയിലയുണ്ട് മഴയൊക്കെ ഉള്ളത് കൊണ്ട് തേയിലയൊക്കെ നന്നായിട്ട് ഏഹ് വരുന്നുണ്ട് എഹ് കിട്ടുന്നുണ്ട് അതിനി ഏഹ് കത്രിക കൊണ്ട് വെട്ടണം
ആഹ് ഉം
ഏറ്റവും കൂടുതല് ഏല കൃഷിയാണ് നമ്മുടെ ഈ നാട്ടില് കിട്ടുന്നത് ഏലം
ആഹ് ആഹ്
തെങ്ങ് തേങ്ങയുണ്ട് കാപ്പി ഏഹ് ആഹ് കാപ്പിയുണ്ട്
ആഹ്
അങ്ങനെയുള്ള എല്ലാ കൃഷികളും
ആഹ് അത് ശരി
നമുക്ക് കിട്ടുന്ന എല്ലാ കൃഷികളും ഏഹ് ഇതില് ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഏലോം തേയി
കാപ്പിക്കുരു ഉണ്ടോ കാപ്പികുരു
ആഹ് കാപ്പിക്കൂരു പറിച്ചും നമ്മള് അത് വേനൽക്ക് പറിച്ചു ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആവുമ്പളേത്തേനൂ ആണത് വെലാ ആഹാ ഇരുന്നൂറ്റി സിസ്റ്റൻ രൂപയുണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ് അപ്പൊ നല്ല വെലയാണല്ലോ ഇപ്പം
ആഹ് നല്ല വെലയാണ് ഇപ്പളാണ് കുരുമുളകൊക്കെ ഉണ്ടാകുന്നത്
കുരുമുളക് എഹ് ആഹ് ഒത്തിരിയൊക്കെ വിട് ഇടുന്നതേ ഉള്ളൂ
ആഹ് ഉള്ളൂ
പിന്നെ ഇപ്പം മെയിനായിട്ടുള്ള കാര്യം എന്താന്ന് ചോദിച്ചാല് ഏഹ് ചക്ക
ആഹ്
ഏഹ് ച ചക്കയൊക്കെയാണ് നമ്മുടേ ഈ ഈ ആഹ് നാട്ടിക്കോടെ ഒക്കെ നാട്ടില് ഇ ഇപ്പൊ ചക്ക തീർന്നു ഏഹ് ചെല സ് സ്ഥലങ്ങളില് ആഹ് ര് വേനൊക്കെ ഉണ്ടാകും ചെല സ്ഥലങ്ങളിലും മ ഇക്കാലത്താണോ ചക്കെയുണ്ടാവുന്നേ
ആഹ്
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മടെ നാട്ടില് നടന്നൊണ്ടിരിക്കിന്നത്
ആ ഹാ
പിന്നെ എ വ അ കപ്പയിടും ആൾക്കാര്
ഫുഡൊക്കെ കൊറഞ്ഞ് കിട്ടോ
പച്ചക്കറിയുടെ വെല ഒക്കെ പയെങ്കര വെലയാണ് ബീൻസിനൊക്കെ പയെങ്കര വെലയാണ്
പിന്നെ ഈ നമ്മുടെ ഏഹ് എ ഹ് സ്ഥല ത്ത്‌ വലിയധികം വളവൊക്കെ ഇല്ലാത്ത കാരണം നമ്മള് പച്ചക്കറി നാട്ട് ട്ടാലും നല്ലെവല്ല വളം ചെയ്താലേ നമുക്ക് കിട്ടുന്നുള്ളൂ
ആ കോവയ്ക്ക യുണ്ടോ വാഴയ്ക്ക ഗോവയ്ക്ക പാവയ്ക്ക
ആഹ് പാവയ്ക്ക്യാക്കെ ഉണ്ട് നടന്ന്ണ്ട് എല്ലാ കൃഷികളും ഉണ്ട്
ആഹ്
പച്ചക്കറികളെല്ലാം നടുന്നുണ്ട് പിന്നെ തുടർച്ചയായിട്ട് മഴ പെയ്താല് അ നമുക്കതും ആ കേടുവരും പെട്ടെന്ന് ഏലത്തിനാണേലും ഏഹ് ചെള്ളാണ് മഴ ഒത്തിരി പെയ്യുന്ന ചെള്ളാണ് എന്താന്ന് വോച്ചാല് ഒരു മിനിമം നിന്നാലേ നമുക്ക് കാ കിട്ടുള്ളൂ അല്ലെങ്കി ചീക്ക്ല് വ് അഴുക് ലൊക്കെ കേർ പിടിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ എല്ലാം നാ ട്ടിലും പല നാട്ടിലും പലതാണ് കൃഷി, ഒരു നാട്ടില് ഏലവും തേയില ആണെങ്കി വേറെ ഏത് നാട്ടില് കപ്പ വാഴ കൊക്കോ ഉം വിന്നെ കൗങ്ങ് ജാതി ഗ്രാമ്പു ഇങ്ങനെയുള്ള സ്ഥലങ്ങള് പല സ്ഥലങ്ങളിലും പല രീതിയാണ് തണ്പ്പ് കൂടുതലുള്ളോടത്ത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ളോടത്ത് ഏലവും തേയിലയും ആണ് കൂടുതൽ പിടിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഏഹ് വ്ത്യാസങ്ങളുണ്ട് നമ്മ്ള് ചെയ്യുന്ന ചെല സ്ഥലങ്ങളിലെ ഓഹ് കൃഷി നന്നായിട്ടുണ്ടാകും ചില സ്ഥലങ്ങളി ല് കൃഷി ഒന്നും ഏഹ് ന്നെ വെ ഒന്നും ഉണ്ടാകേല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്
ആ ഇല്ല നല്ലെ മണ്ണാ അവ്ടുത്തെത് ഒക്കെ മണ്ണിൻ്റെ അനുസരിച്ചിട്ടാ കൃഷിയൊക്കെ നല്ല നന്നാവുന്നത് പിന്നെ നമ്മള് പരിപാലിക്കുന്നത് പോലെ ഇരിക്കും നല്ലെ വിത്തുകള് വിത്തിന്റെ കാര്യങ്ങള് അതൊക്കെ സൂക്ഷിക്കുന്നത് പോലെ അതേ കേട് കൂടാതെക്കെ ഇരിക്കിന്നത് പോലെ
ഉം
അപ്പാ ആ വി വിത്തുകളുടെയൊക്കെ നല്ല ലഭ്യതയും നല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പരിപാലി ച്ച് അത് കൃഷി അത് വേണ്ട സമയത്ത് കറക്റ്റായിട്ട് നടുക കൃഷി ചെയ്യുന്ന സമയ ത്ത് നമ്മൾ അയിൻ്റെ ഏതാ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യം ഒന്നാണ് ഈ ഇപ്പ് പ്പക്കം അതായത് വാവുകൾ ഉണ്ടാകുന്ന സമയം ആ വാവുണ്ടാവുന്ന സമയം നോക്കിയാണ് കൃഷി ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ കൃഷി ചെയ്താലേ വിളവുകൾ കറക്റ്റായിട്ട് കിട്ടുവൊള്ളൂ നമ്ക്ക് തോന്നുമ്പോ എപ്പോഴെങ്കിലും കൊണ്ടു പോയി ആ വലിച്ചെറിഞ്ഞ് അല്ലങ്കിൽ നട്ടിട്ട് വന്ന നമ്മള് നട്ടു എന്ന് പറയുന്നത് കൊണ്ട് കാര്യവില്ല കപ്പയൊക്കെ നടുന്ന സമയെ ത്ത് അറിയാം നമ്മള് കറക്റ്റായിട്ട് ആ വാവിന്റെ അനുസരിച്ച് കപ്പ നട്ടില്ലെങ്കിൽ കപ്പ ഉണ്ടാകത്തില്ല അപ്പേംനല്ല ഒട്ടുമിക്ക സാനങ്ങളു ണ്ടാവത്തില്ല
ഉം ഉം പിന്നെ ഇഞ്ചി ക്ക നട്ന്നം ഭാവും എളും എഹ് എളമ്പൊക്ക നോക്കി
ആഹ് പക്കം നോക്കീട്ട് വേണം നടാനായിട്ട്
നടാനായിട്ട് അത് ഇ ഇഞ്ചി കപ്പ അങ്ങനെയ്ള്ള സാധനങ്ങൾക്കൊക്കെ അത് നോക്കുന്നുണ്ട്
ആഹ് പിന്നെ മ്ള് അല്ലാത്ത പിന്നെ മഴ മഴയുള്ള സമയത്ത് ഞാറ്റുവേല ഞാറ്റുവേല നോക്കിയിട്ടാണ് ആഹ് നമ്ള് കുരുമുളക് ഏലം ആഹ് അങ്ങനെ വര്ന്ന കൃഷിക അങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ നട്ന്നത് ഞാറ്റുവേല അനുസരിച്ചിട്ടാ നട്ന്നെ
ആഹ്
ഞാറ്റുവേലയാവുമ്പോ നട്ടാ എങ്കിലേ അതൊക്കെ കരക്റ്റായ്ട്ട് ഉം എഹ് പിടിച്ച് കേറൊള്ളൂ ആഹ് പിടിച്ച് നിക്ക്യത്തുള്ളൂ പ്പഅങ്ങനെ പിടിച്ച്കേർന്ന അങ്ങനെ പിടിച്ച് കേറ്യാലേ അത്‌ലും ക്കനല്ല വെളവേള് ഉണ്ടാവുള്ളൂ
ആഹ് ആഹ്
അതാണ് അയ്ന്റെ പ്രത്യേകത
ആം
കൃഷിക്ക് തന്നെ പാരമ്പര്യമായിട്ട് ഒരു കലണ്ടർ നമ്മള് കലണ്ടർന്ന് പറയുന്നത് പോലെ പഞ്ചാങ്കം ന്നൊക്ക പറയുന്നത് പോലെ കൃഷിക്ക് വേണ്ടുന്ന പണ്ട് ഗാലത്ത് മുതൽ നമ്ള് ഒരു പഞ്ചാങ്കം ഒന്ന് പറയുന്ന സാധനം അത്കലണ്ടർന്ന് പറയുന്ന ഒന്നുണ്ട് അപ്പാ ആഹ് സമയ ത്താണ് ഓരോ ഒന്നിനും ഓരോ സമയമാവുമ്പളാത് ഇന്നപ്പ ഇന്നത് നട് നടണം ഇന്നമാസ്ത്തിലാണ് ഈ ക ന്നനെല്ല് നടേണ്ടത് ഇന്ന മാസത്തിലാണ് കുരുമുളക് നടേണ്ടത് ഇന്ന മാസത്തിലാണ് കപ്പ നടുന്നത് ഇന്ന മാസത്തിലാണ് ചേന നടേണ്ടത് എന്നക്കെള്ളൊരു സമയങ്ങൾ അതിനകത്തൊക്കെ
ഉം
പണ്ട് കാലം മുതലേ നമ്ടെ അതെ പരമ്പരാഗതമായീട്ട് ക്ക് ഈ കാർഷിക മേഖലയിലേ അനുവത്തിച്ച് വരുന്ന കൊറേ കാര്യങ്ങളുണ്ട് അപഈ കാര്യങ്ങളൊന്നും ഇപ്പ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നടത്താത്തത് കൊണ്ടാണ് ഈ ഇബ്ട്ത്തെ കൃഷി കളക്കും കൃഷികള് ഈ കൃഷിയിലുണ്ടാക്ന്ന ഉൽപന്നങ്ങൾക്കൊക്കെ വേണ്ട
പിന്നീ ഏലത്തിനൊക്കെ നമ്മള് ഒത്തിരി മര്ന്നുകള് അങ്ങോട്ട് അടിക്ക്യുന്ന്ണ്ട്
ആഹ് ഒരുപാട് കീടനാശിനികള് രാസവളങ്ങള് ഇതൊക്കെ മണ്ണിന്റെ പല പുഷ് ട്ടി യെക്കെ നഷ്ടപ്പെട്ത്തും അപ്പാ ആമണ്ണിന്റെ ഫലപുഷ്ട്യേള് നഷ്ടപ്പെട്ന്ന സമയത്ത് അത് നമ്മളെ ഇപ്പോ ഈ തലമുറയ്ക്ക് കിട്ടുന്ന അഹ് ആദായങ്ങളോ അല്ലങ്കിൽ അയ്ന്റെ ഗുണങ്ങളോ അട് ത്ത തലമുറയ്ക്ക് കിട്ടാതെവരും
ആഹ്
ശരിയല്ലേ ആഹ് അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ കാര്യങ്ങളൊക്കെ നോക്കിട്ട് വളരെ ജൈവ പരമായിട്ട് അതായത് പ്രകൃതിയോട് ചേർന്നാണ് കൃഷി ചെയ്യേണ്ടത്
കൃഷി നിന്നു പോകാന് ഇനിയുള്ള തലമുറയ്ക്ക് കൃഷിയോട് ഒട്ടും താല്പര്യ ഇല്ലാത്ത രീതിയിലാണ്
അല്ല
ആഹ് അവര് ചക്കയൊന്നും തിന്ന്യേല കപ്പ തിന്ന്യേല ഈ ഉണക്കാപ്പിയൊന്നും അവര് അധികം തിന്ന്യേല നമ്മളെപ്പോലെയുള്ളവരൊ ക്ക്യായാണ് ഈ ഒണക് ക്വ പാചക്ക ഇങ്ങനെയുള്ള സാനങ്ങൾ ച ചക്കച്ചുള ഒക്കെ തിന്നുന്നത് ചേമ്പ് ചേന ഇങ്ങനെയുള്ള സാധനങ്ങള് പക്ഷേ ഇനിയൊള്ള തലമുറ ഈ സാനവൊന്നും ഉപയോഗിക്കുന്ന് തോന്നണില്ല
ആഹ് ഇനി അവര് അത് ഉപയോഗിക്കാതെ പിന്നെ ഇനിയൊള്ള തലമുറ എന്താ വായു ഭക്ഷിക്കാൻ പറ്റുവോ അങ്ങനെയൊന്നും പറ്റത്തില്ല അവര് അത് കുറച്ചു കഴിയുമ്പം ഇത് കിട്ടാതെ വരുമ്പം നമ്മളൊക്കെ തന്നെ എറങ്ങി കൃഷി ചെയ്ത് ഇതൊക്കെ വിളവെടുത്ത് അവര് തന്നെ ഭ ഭക്ഷിക്കണോല്ലോ മനുഷ്യന് എന്തെങ്കിലും ഭക്ഷണോക്കെ കഴിക്കണ്ടേ
ആഹ് ഭക്ഷണം കഴിക്കണം പക്ഷെ പിള്ളേർക്ക് ഇതിനെ ഇതിന്റെ മൂല്യം ന്താ ന്ന്മനസ്സിലാക്കുന്നില്ല പിള്ളേര്
ചിട്ട് കാര്യവില്ലല്ലോ
ഉം
അല്ലെ അപ്പൊ അതൊക്കെ നമ്മുടെ കൃഷികള് നല്ല രീതിയിൽ പരിപോഷിപ്പിച്ച് നടത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു എല്ലാരുടെയും ഉത്തരവാത്തവാണ് അപ്പം പുതിയ തലമുറയിപ്പം കൃഷി ചെയ്യുന്നില്ലാന്ന് പറയരുത്
ആഹ്
അവരും കൃഷിയൊക്കെ ചെയ്യാൻ ചെയ്യുന്നവരൊണ്ട് ചെയ്യാൻ താല്പര്യവൊള്ളവരൊണ്ട് അവരെ നമ്മള് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത്
ആഹ് നമ്മള് പറയുന്നൊണ്ട് ചെയ്യാൻ പറയുന്നൊണ്ട് കൂളിലെല്ലാം തൈ കൊടുത്തു വിടുന്നൊണ്ട്
ഉം
ആഹ് മരംനടാനൊള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊണ്ട്
ആഹ് ആഹ്
അങ്ങനെയെക്കെയുള്ള കാര്യങ്ങള് ചെയ്യുന്നൊണ്ട് സ്കൂളുകളിലൊക്കെ നല്ല രീതിക്കെ മ് ആഹ് എല്ലാ വർഷവും തൈകള് കൊടുക്കുവാരുന്നു
വീട്ടിൽ വീട്ടിൽ വരുമ്പം കുട്ടികളെ കൊണ്ട് പയ പയറൊക്കെ നടീക്കണം പയറു നടീക്കണം ഏഹ് അങ്ങനെ ഓരോ സാനങ്ങളൊക്കെ ക്കെ അവരെ കൊണ്ട് നടീച്ചു അത് പഠിപ്പിക്കണം അത് കിളുത്ത് വരും കിളു ത്ത് വരുന്നത് കാണുമ്പോ അതിന്റേതായ ഒരു സന്തോഷം ഉണ്ടാവും അതീന്ന് ആ പയറൊണ്ടാവും പയറൊ ണ്ടാവുമ്പോൾ അത് പറിച്ച് നമ്മള് കറിയൊക്കെ വെക്കണം കറി വെച്ച് അവര് അവർക്ക് കൊടുക്കണം അപ്പൊ അവര് കൊടുക്കുമ്പം ആഹ് കുട്ടികൾക്ക് ഇങ്ങനെയാണ് ഇതൊക്കെ കഴിക്കേണ്ടുന്നത് എന്നൊള്ള ഒരു ബോധം അവരുടെ ഉള്ളിലൊണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുമ്പം അങ്ങനെ ഒരു ബോധമുള്ള സമൂഹം ആകുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട്
പറയുന്നൊണ്ട്
കറക്റ്റ് ആയിട്ട് നടക്കുന്നത്
ആഹ്
ആഹ് അതാണ് അങ്ങനെയാണ് കൃഷിടെ നമ്മള് അടുത്ത തലമുറയ്ക്ക് കൃഷിയെ കാർഷിക അഭിവൃത്തിയെ നമ്മള് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത്